അവര് ഇന്ന് ഇന്ന് അവടെ നീയെവിടെ പ്പഴോ ഹോസ്റ്റലിലില്ലേ ഹോസ് ഹോസ്റ്റ്ലിലില്ലേ ഹോസ് സ്റ്റലില് ഇല്ലേ ചോച്ചത്
ആഹ് അതെ നീ വീട്ടിലാണ്
ആര് ഞാനാ ഞാന് വീട്ടില്ണ്ട് ഞാൻ ഹോസ് ട്ട്ല്ണ്ട് ഞാൻ ഇന്ന് രാവിലെ വന്നു
അതെയ ആലേ ആത ഞാൻ അറിഞ്ഞില്ല നീ വന്ന കാര്യം നീ ഫ്ലോർ വെയർ അല്ലേ അത്കാരം കൊണ്ട് ഞാൻ അറിഞ്ഞില്ല നീ വന്ന കാര്യം
ആഹ് ആ അന്ന് നിറ വാസ എടുത്തിന് ഹലോ ന്ന് അടി എന്തൊക്കെ ക്ലാസ് എടുത്ത് ചോയിക്കാൻ വേണ്ടി വിളിച്ചാണ്ടി
ആ അതെയ ആഹ് പറഞ്ഞു തരാം രാവിലെ വന്നിട്ട് മൈക്രോബയോളജി എടുത്തായിരുന്നു
ആ ആ മൈക്രോ ബയോളജി ആ മൈക്രോബയോളജി പിന്നെ എനിക്കില്ലല്ലോ നിങ്ങക്കല്ലേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ വഷത്തോടെ കഴിഞ്ഞി ഈ വർഷം മൈക്രോബലേജി ഇല്ല അത് വേണ്ട വേറെ അതൊക്കെ എടുത്തു പറ
ക്കോ എടുത്തിട്ടുണ്ട്ട്ടോ നിങ്ങൾക്ക്
ആ ഞാ എ ക്ക കൊടുത്തൂലേ എക്കോല് നോട്ട് ചെയ്തണ്ട് പിന്നെ എന്താണ് ആ അത് പറയണ്ടായിരുന്നു മറ്റേ
ണ്ടായിരുന്നുട്ടോ
എന്താണ് എന്താണ് ക്ലിയർ ആവ് ള്ള മൂന്ന് മാർക്കിന്റെയാ?
എക്സാമാണ് പഠിച്ചിട്ട് വരാനൊക്കെ പറയണ്ടായിരുന്നു.
ഓ ഓ ശരി ശരി ശരി
ക്കെ കൊടുത്തിട്ട്ണ്ട്ടാ
ഇമ്പോസിഷൻ ആ ന്ത് പറയേണ്ട ഇമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട് വരാ അത് ഞാൻ അപ്പഴേ ചോദിച്ചിപ്പോ ആ കുട്ടി പറഞ്ഞു മറ്റൾ പറയണ്ടായിരുന്നു ഇമ്പോസിഷൻ എല്ലാവർക്കും എഴുതാൻ കൊടുത്തിട്ടുണ്ട്ന്ന്. അതായത് വരാത്തവരുടുത്ത് വരുന്നവര് വന്നവരും വരാത്തവരും എല്ലാവരും എഴുതണം ഏ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്ന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അത് പഠിക്കാൻ പറയാ പഠിക്കാൻ പറയാനണ്ടായിരുന്നു മൻസിലാ ആ ഹലോ ഹലോ അലോ ഹ ഹലോ കേക്ക്ണ്ടോ?
ആ ടീ കേക്ക്ണ്ട് കേക്ക്ണ്ട് പറ
ആഹ അപ്പൊ അത് വരാത്തവരും വരുന്നവ എല്ലാം ചോയിച്ചണം നിർബന്ധാ ന്ന്പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടാ. അത് അത് ഞാൻ അറിഞ്ഞു ആ പിന്നെ
അന്ന് സഹകെ യോഗയുടെയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ
യോഗാടെല് ഇണ്ടായിരുന്നു അയിന്
അത് ത പിടി ചെടി പോവാത്തവെ പിടിച്ചു പിന്നെ യൂണിഫോമി ഇല്ലെ ഇട്ടിട്ട് വന്ന ര്ന്ന്
ഓ ഓ ആ അത് ഞാനിങ്ങനെ പറയുന്ന കേട്ടെ അതായത് യോഗടേക്ക് വന്നവർക്ക് ഏ അതായത് യോഗ ചെയ്തവർക്ക് ഫുൾ ഡേ പെസന്റും യോഗക്ക് ആ കൊർ നമ്മള് കൊറെ പേര് യൂണിഫോം ഇട്ടിട്ട് പോയി നിന്നല്ലോ അവർക്ക് ഹാഫ് ഡേ ഹാഫ് ഡേ പ്രസന്റ് കൊടുത്തിട്ടു വരാത്തവർക്ക് രണ്ട് ദിവസം ആബ്സന്റ് കൊടു ത്തിരിക്ണ് അയാൾ എന്തെങ്കാലും ചെയ്തന്ന് അറിയില്ല ഇനിയിപ്പോ ചീത്ത പറയ വഞ്ഞിട്ടാണോ അന്ന് ശരിക്കും ഞങ്ങള് പോയത് പക്ഷേ ആള് ഇങ്ങനെ ചെയ്തു
ആ ഞാൻ കണ്ടായിരുന്നു നി അവിടെ ഇരിക്കണത്
അവര് പറഞ്ഞത് വൈറ്റ് ടീഷർട്ടിൽ നിന്നും ട്രാക്ക് പാന്റ് ഇടാന്നാണ് പർനത് പക്ഷെ വൈറ്റ് വൈറ്റ് ടീഷർ ട്ടും ട്രാക് പാൻ കയ്യിലല്ലാത്ത കാരണം ഏ അതുകൊണ്ടാണ് ഞങ്ങള് യൂണിഫോം ഇട്ടിട്ട് പോയത് കഴിഞ്ഞ തവണ ഇത്പോലെ ആ കഴിഞ്ഞ തവണ ഇതുപോലെ എന്താണ് ഞങ്ങൾ പോകായത് കടന്നുറങ്ങി ഞങ്ങൾ പോകുന്നില്ലന്ന് പറഞ്ഞിട്ട് കടന്ന ഉറങ്ങിട്ടാ ഉറങ്ങിയ സമയത്ത് ഇരു വന്ന് പറഞ്ഞു അയാൾ വന്ന് ഒരു ഒമ്പത് മണിയാകുമ്പോ ഒമ്പത് മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് ഒമ്പത് മണിയകുമ്പോ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഏ എത്രയും പെട്ടെന്ന് ഉള്ള ഡ്ര. സി യൂണിഫോമായി യൂണഫോമിട്ടിട്ട് മേലോട്ട് വരണം നിർബന്ധമാണ് വന്നേ പറ്റൂന്ന് പറഞ്ഞ കഴിഞ്ഞ തവണ വിളിച്ചു എന്നിട്ട് ഞങ്ങളട അപ്പൊ ചീത്ത് പറഞ്ഞു അപ്പൊ അത് പേടിച്ചിട്ടാണ് ഞങ്ങള് ഇത്തവണ എന്ത് ചെയ്തന്ന് വെച്ച കഴിഞ്ഞാല് ഏ യൂണിഫോം ഇട്ട്ട്ട് പോകാന്ന് പർ ന്നട്ട് ഒര് ഒമ്പത് മണിയാവുമ്പ യൂണിഫോ ഒമറ്റർ ഞങ്ങള് പോയി യൂണിഫോ യൂണിഫോം ഇട്ടിട്ട് ഞങ്ങൾ പോയി അ ആ യൂണഫോം ഇട്ടിട്ട് പോയപ്പോഴത്തേ കം അവിടെ യോഗയ്ക്ക് ചെയ്യാൻ വന്നവരെല്ലാം വൈറ്റ് ടീഷർട്ടും ഒരു ട്രാക് പാൻ്റും എല്ലാരും ഇട്ടിട്ട് വന്ന്ട്ട് ഇണ്ട് എല്ലാത്തവെര് വേറെ ആ പറഞ്ഞു പക്ഷെ രൺ ഒരു രണ്ടു ഹലോ
ഹെലോ
ആ എടി പറഞ്ഞു എപ്പോ പറഞ്ഞുന്ന് അറിയോ ഏ ഇതിന്റെ രണ്ടുസം മുമ് അപ്പാണ് ഇവര് പറഞ്ഞെത് ഇങ്ങനെ ഇണ്ട്ന്ന് സംഭവം നമ്മെടെ കൈ നമ്മളെ ആ ഒര് ബോയ്സ് ഒക്കെന്ന് പറയുമ്പോ ഈ ടീഷർട്ടും ട്രാക്ക് പാന്റും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് പക്ഷെ ഇവടെ ഗേൾസ് അധികും ട്രാക്ക് പാന്റ് യൂസ് ചെയ്യും ഞങ്ങൾ അധികം നമ്മള് ട്രാക്ക് പാന്റ് അധികം യൂസ് ചെയ്യൽ ഇല്ല നമ്മൾ ഒന്നില്ലെങ്കി പലാസോ അങ്ങനെ എന്തെ ആഹ് പലോസോ ടീഷർട്ട് ഇടാറ് ഇണ്ട് പക്ഷെ വൈ റ്റില്ലായിര്‌ന്നെല്ലോ ലോ ബ്രൗണും ഗ്രീനും മഞ്ഞിം അങ്ങനെയുള്ള കളറൊക്കെ ആയിരുന്നു നീലെം ഇങ്ങനെയുള്ള കളർ പച്ചൊക്കെ കളറൊക്കെ ആയിരുന്നു അത് കൊണ്ട് ഞങ്ങളെൽ ആര്ന്റെലും ഇല്ലായിര്ന്നു അ അപ്പ അതുകൊണ്ടാണ് ഇനിയിപ്പം ചീത്ത പറയോ പർണ് പേടിച്ചിട്ടാണ് ഞങ്ങ സത്യം പറഞ്ഞ് കഴിഞ്ഞാല് ഉം
ഒരു വൈറ്റ് ടീഷർട്ട് ഒരു ട്രാക്ക് പാൻ്റും ഇവിടെ എടുത്ത് വെയ്ക്കാണ് - ന്നത് അല്ലെങ്കിൽ ഓരുടെ പരിപാടി പ അറ്റൻി ആ
ആ ഇനി മുതൽ ഇനി അടുത്ത വർഷം മുതല് ആരസാധ നങ്ങൾ വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലാണ്ട് നടക്കതെ കാരണം ഇവര് ഒരു ദിവസം മുമ്പ് പറഞ്ഞത് നമ്മള് പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് എത്തിക്കാൻ നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ വേറെ വഴിയില്ല അ ഞാ നിങ്ങള് ചെയ്തോ യോഗ നിങ്ങള് ചെയ്‌തോ
ആ ഞങ്ങള് യോഗ ചെയ്ത് നിങ്ങള് കൺടില്ല ഞങ്ങള് ഫ്രണ്ടിലായിരുന്ന് ടി
ഞങ്ങള് ആ സൈഡിൽ യൂണിഫോം ഇട്ടവരൊക്കെ ഞങ്ങള് അവിടെ പോയി ഇരുന്ന് ഞങ്ങള അവിടെ നിന്നെ നിന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഓഡിറ്റോറിയം മൊത്തം ഫിൽ ആയിട്ടാ ഫ്രണ്ടിൽ മൊത്തം ഗേൾസും ബാക്കിൽ മൊത്തം ബോയ്സും ആയി- ഇപ്പ ഞ ആവിശ്യം ഇല്ലായിരുന്നു പക്ഷെ ഫാർമസിയിലെ പിള്ളേരെ വന്നപ്പോഴത്തേക്കും ഫാർമസി പിള്ളേര് മൊത്തം അയച്ച് വിട്ടു ഫാർമെസിലെ സ്റ്റാഫ് വന്നിട്ട് അവര് യൂണിയൻ ഇല്ല ഫാർമസിലെ സ്റ്റാഫ്- വന്നിട്ട് അവര് യൂണിഫോം ഇട്ടി ട്ടണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ സ്റ്റാഫ് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ സ്റ്റാഫ് അയച്ചു വിട്ടില്ല ഞങ്ങളുടെ സ്റ്റാഫ് പകരം എന്ത് പറഞ്ഞെന്ന് വെച്ച കഴിഞ്ഞാല് അവിടെ ചെയർക്കെ ഇട്ടിട്ടുണ്ട് ഓടിറ്റോറിയത്തിൽ കുറെ ചെയർണ്ട് അത് ഒരു സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതെടുത്ത്- അവിടെ പോയിരുന്ന് സൈഡിൽ പോയിട്ട് ഞങ്ങള് പത്തിരുപത് പേരുണ്ടായിരുന്നു ആഹ് അതൊരു പത്തിരുപത് ഞങ്ങള് പത്തിരുപത് പേരുണ്ടായിരുന്നു അപ്പ ഇരുപത് പേരും കൂടെ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു ചെയറിട്ട് ഇരിക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയി ചെയറിട്ടിട്ട് ഇരുന്നു അത് കഴിഞ്ഞിട്ട് കൊറച്ചു നേരം യോഗയൊക്കെ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പുണ്ട് ആഹ് മറ്റേ സാധനം അല്ലേ അല്ല പ്രസന്റ്ല്ലേ ആഹ് അറ്റൻഡൻസ് അറ്റൻഡൻസ് എടുത്തു വന്നവരന്റെ ഒക്കെ അറ്റൻഡൻസ് എടുക്കാൻ പറഞ്ഞു പിന്നെ വന്നവന്റെ ഒക്കെ അറ്റൻഡൻസ് എടുത്തു ആഹ് ആഹ് ആഹ് ഞങ്ങ ഞങ്ങടെ ഒക്കെ അറ്റൻഡൻസ് എടുത്തു പിന്നെ വന്നവർ എത്ര പേര് പിന്നെ അപ്പഴും ചീത്ത പറഞ്ഞു നിങ്ങൾക്കൊരു ബൈ അപ്പഴാണ് ആള് പറയണത് ഒരു വൈറ്റ് ചുരിദാറെങ്കിലും ഇട്ടിട്ട് വന്നൂടെ എന്ന് പറഞ്ഞിട്ട് ആള് അപ്പഴാണ് ചുരിദാറിൻന്റെ കാര്യം പറഞ്ഞത് സത്യായിട്ട് ഞങ്ങക്ക് അതുവരെ ചുരിദാർ ഇടണ്ട കാര്യം ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പഴാണ് അയാള് പറഞ്ഞത് ആഹ് ആഹ് അപ്പം ഇല്ലാത്ത കാരണമാണ് ആണ് ഇങ്ങനെ അപ്പോഴാണ് സാറ് ഇങ്ങനെ പറഞ്ഞത് ഇതിന്റെ കാര്യം അതാണ് ഞങ്ങള് പിന്നെ ഒന്നും ഇതാക്കാണ്ട് അങ്ങനെ ഇരുന്നത് ഇല്ല ഇല്ലാടി ഞങ്ങള് സ്റ്റാഫ്സിൻ്റെ കൊറെ അപ്പുറത്ത് പോയ ആടി ഇരുന്നത് ആഹ് സ സാര മൈൻണ്ടാക്കീല ല്ല ഞങ്ങള് കൊറെ നേരം നിന്നു പിന്നെ അങ്ങനെ ഫാർമസീലെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു എന്നാ ഒരു ചെയറെടുത്തിട്ട് ഇരിക്കീന്ന് പറഞ്ഞു ആഹ് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു ചെയറെടുത്തിട്ട് ടുത്ത് ഞങ്ങൾ അവിടെ കഴിയണവരെ മിണ്ടാതവിടെ ഇരുന്നു കഴിഞ്ഞ കഴഞ്ഞപ്പോഴത്തേക്ക് മിണ്ടാതെ എറങ്ങി വന്നു പിന്നെ താഴെ വന്ന് നോക്കുമ്പോഴത്തേക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു രാവിലെ എണിക്കാൻ വൈകി. പിന്നെ പിന്നെ ആ സമയമായി പറഞ്ഞപ്പ ഞങ്ങ പിന്നെ വേഗം റെഡിയായി മേലെ ഓഡിറ്റോറിയത്തിലേക്ക് പോവയും ചെയ്ത് ആഹ് അല്ലെങ്കിലും കഴിക്കലില്ല പിന്നെ അന്നാണെ ഒടുക്കത്തെ വെശപ്പ്
അന്നിട്ട് എന്ത് ചെയ്ത്
എഏ
അന്നിട്ടൻ
എന്ത് വിശക്കന്നന്ന്പ
ഹലോ ആഹ
ഫുഡ് എന്തത് എന്നിട്ട്ഫുഡ്... ഫുഡ് എന്ത്ചെയ്യാൽ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നെന്തോ ഒരു പുളിക്കുളം ബന്ധയിരുന്നു അപ്പൊ ഞങ്ങളത് കഴിച്ചില്ല ഒരു പപ്സും മേടിച്ചു കഴിച്ചു. അങ്ങോട്ടപ്പണ്ടായിരുന്നു പിന്നെ ആ് അടേ ഞങ്ങൾ ഇറങ്ങി വരുമ്പോ ക്ൻഡീൽ പപ്സ് ഉണ്ടായിരുന്നു അപ്പൊ പപ്സും മേടിിച്ചു കോിച്ചു വന്നിട്ട് വൈകുന്നേരം ഫുഡ് ഓർഡർ ചെയ്തു ഉച്ചക്ക്ൊന്നും കഴിച്ചില്ല രാവിലെ ഒന്നും ഇല്ല പിന്നെ വൈകുന്നേര ഫു് ഓർഡർ ചെയ്തു. ബിരിയാണി ഓർഡർ ചെയ്ത് വഴിച്ചു ആ അപ്പ അത്ര പിന്നെല്ലേ രാവിലും ഇല്ല ഉച്ചക്ക ഇല്ല മനുഷ്യനല്ലേ..
അതെ അതെ
ഉം ഞങ്ങടെ എന്ന് എച്ചക്ക ബട വെജ ഇ റൈസ് എന്നൊക്കെ പറയും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പില്ലാത്ത റൈസ് അത് കഴിക്കാം നമ്മടെ നോർമൽ റൈസിന്ന് വെച്ചിട്ട് ആ ഒരു റൈസ് കുറച്ച് ബെറ്ററാണ് അത്ര ചില സമയത്ത് സാലഡ് സാലാഡ് തരും. അത്ണ്ടെങ്കി പിന്നെയും കഴിക്കാം എനിക്ക് കറി ഇഷ്ട കറി ഇഷ്ടമാണ് കറയിലെ ഉരുള്ളക്കിഴങ്ങ് മാത്ര അത്രല്ല അതൊക്കെ മാത്രമാണെങ്ക നോക്കെ ഉം ആഷേ... ആഹ
ഇന്ന്
എന്നനയി തീർച്ചയായും പരുപ്പ്ക്കറിയും അ യശുതി കായിക്ക മല
ആഹ ഒന്നാ ഞാൻ കഴിക്കാൻ പോട്ടെ
ആ ശരിയെന്നാ കഴരുവാ കൂപ്പത കൂപ്പത
ആ